ഹലോ
കേൾക്ക്ണ്ടോ
കേൾക്കുന്നു ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ്, എന്തൊക്കെയുണ്ട്
സുഖം അവിടെയോ അവിടെയോ
ആഹ്. സുഖായിട്ടു, ആ.. സുഖായിട്ടുപോണു. എന്തൊക്കെയുണ്ട് ചായകുടി ഒക്കെ കഴിഞ്ഞോ
എന്താ
ചായകുടിയൊക്കെ കഴിഞ്ഞോ?
ചായാ ചായകുടിക്കൂല, ആഹ് ഇത് പൊരികഴിച്ചു. ആഹ്. അതെയതെ അതെയതെ..
വെറുതെ ഒഴിവാക്കിയതാണോ, അതോ വെറുതേ എന്തേലുണ്ടായി
അൽ അല്ല അല്ല, മുമ്പു തൊട്ടേ കുടിക്കല് ല്ല.
ആഹ് രാവിലിം കുടി
പാലിഷ്ട അല്ല, ഏഹ്? ഇല്ലയില്ല.
കട്ടൻചാടിക്കൂലേ?
കട്ടൻചായയല്ല, കട്ടൻ കാപ്പി കുടിക്കും
ഉം. കാപ്പിയാ കുടിക്കല്?
ആഹ് കാപ്പി യെടക്കിടയ്ക്കൊക്കെ അങ്ങനെ ഡെയിലി പെർമനെന്റായിട്ടു വേണം എന്നൊന്നു ഇല്ല.
അഹ്. അഹ്. നല്ലതങ്ങൻ തന്നേണ് ഒഴിവാക്കന്നേണ്, ആഹ്. ആഹ്
സെ എന്തായിരുന്നു കഴിക്കാനൊക്കെ?
ഉം. ഇന്നു സ്പെഷ്യലായിട്ടൊന്നു ഇല്ല. ചെറുതായിട്ടൊക്കെ യിങ്ങനെ ബേക്കറിയുണ്ടായിന്നു.
ഉം.
ഉം. ചെലദിവസം കുടിക്കും കടിള്ള ദിവസൊക്കാണെങ്കി കുടിക്കാ അല്ലെങ്കി കുടിക്കൂല്ലാ. അങ്ങനെയാന്ന് ആഹ്. ചായ വാണംന്നൊന്നുല്ല. കടിയൊക്കെണ്ടെങ്കി കുട്ടിയേളും തന്നെ അങ്ങനെ ചായൊന്നും കുടിക്കൂല. കടിയൊക്കെണ്ടെങ്കി പിന്നെ അതു കഴിക്കുംന്നല്ലാതെ ചായന്റെ തൊന്നും ഇല്ല അത്രയ്ക്കില്ല. രാവിലേണെ ഞാൻ കുടിക്കൂല, രാവിലെ അപ്പ ഒക്കെണെങ്കി അതുകഴിക്കും. പിന്നെ. വെള്ളം പ പച്ചളളം എടുത്താണ്ട് കുടിക്കലാണ്, അങ്ങനെ ഇവരൊക്കെ കാട്ടല് അവർക്കൊന്നും ചായേന്റാവശ്യല്ല
ഓഹ്
ഉം..
അപ്പൊ, രാ ആഹ് രാവിലെയൊക്കെയെന്തായിരുന്നു ഫുഡ് ഉച്ചക്ക്?
രാവിലെ അപ്പം, പച്ചരി
കറിയോ?
ആഹ്. കറി നമ്മളെ എന്താ പറയാ. ഇത് കടല. കടലെ പരിപ്പൊ അങ്ങനെന്തെങ്കിലൊക്കെണ്ടാവും.
ഓഹ് കടല കറുത്തകടല ഭയങ്കര ശബ്ദം കേൾക്കുന്നു.
അതേ യീ ഫോണേ വേറെ ബെല്ലടിക്കുന്നുണ്ട്. സൗണ്ടാന്നു കുറച്ചു വെക്കട്ടേ ട്ടോ. മറ്റേ ഫോണിലെ
കറുപ്പാണോ വെള്ളക്കടലയാണോ?
വെള്ളല്ല, ഒ രം നമ്മളീ പച്ച, ബീൻസുണ്ടല്ലോ. പച്ചപ്പട്ടാണി അറിം അതിന്റെ വെള്ള വെള്ളണ്ടല്ലോ. അതെ അതാണ്. അതിപ്പട്ത്ത് കാണാൻ തൊട്ങ്ങീട്ടുള്ളൂ, അധികം ഞാൻ കണ്ടിട്ടില്ല ആ സാധനം. പച്ചപ്പട്ടാണിയിങ്ങനെ കണ്ടിണ്ന്നല്ലാതെ.
ഇൽ അതൊക്കെക റി വെക്കും?
ആഹ് കറി വെക്കാ അപ്പത്ത്ക്ക് കറി. രാവിൽക്കത്തെ
അതായത് ബീൻസ് ആ ഇതാണോ ആഹ് എന്തായിനു പറയാ
പച്ചപ്പട്ടാണി ഇങ്ങെളന്താ പറയാ ഇൻക്കറീ
ആഹ് നമ്മളയ്ന് വേറെയാ പറയുന്നെ കടലയും ഗ്രീൻ പീസ്
ആഹ് ഗ്രീൻ ബീൻസിന്റെ അയിന്റെ വൈറ്റ് ണ്ട്. മഞ്ഞ കളർ ആഹ് കളർല്. പല ഇതിലും പല ഇതിലാണല്ലോ അറിയപ്പെട്ണത്.
എങ്ങനെ നിങ്ങള് തേങ്ങ അരച്ച് വെക്കൊ?
ഇല്ല. തേങ്ങര്ക്ണ ബടെ ഇഷ്ടല്ല. ഇബടെ പൊതുവെ അ എന്താ നമ്മൾ ചൊ ചോറ്ക്കാണെങ്കിലും തന്നെ തേങ്ങ അരക്കൽ കൊറവാണ്. എത്തച്ചാല് ഇവലെ ഇഷ് ഹസ്ബെൻ്റിനൊന്നും ഇഷ്ടല്ല. ഒൽക്കൊക്കെ താളിപ്പ് അഹ് ആഹ് താളിപ്പ് മക്കൾക്ക് ആഹ് അയിന്റെ ആൾക്കാരാ ഇവടെല്ലത്. പിന്നെ തേങ്ങ അരക്കാതെ എലകളാണെങ്കി അങ്ങനെതാളിക്കും അല്ലെങ്കില് വെറെന്തേലും ഒക്കെ ഇങ്ങനെ നമ്മള് തൂമിക്കും അങ്ങനൊക്കെ ചെയ്യും
ഓ താളിപ്പെന്ന് പറഞ്ഞാ അയിനേത്ത് തേങ്ങയൊന്നും ചേർക്കൂലല്ലേ
അപ്പ ഈ മോരിനെക്കെ എന്താ പറയുന്നെ
അത് അത് അതൊക്കെ ചെയ്യും അത് പിന്നെ അത്യാവശ്രാണല്ല നമ്മള് മോര് ക്കെന്തായാലും നമ്മക്ക് കൊറച്ച് തേങ്ങ അരക്കെണ്ടെ അങ്ങൻത്തെക്ക് അര് കെല്ലാത്തെം പച്ചക്കറി ഒക്കെണ്ടാവൊല്ലോ പച്ചക്കറിയോണ്ട് ക കറി വെക്കൂ ലെ അയിക്കൊന്നും അര ക്കൂല എപ്പളേലൊക്കെ ഒന്നരക്കുട്ടോ അല്ല ചെല വി എടുത്തണ്ടല്ലോ ഡൈലി തേങ്ങ അരച്ച കറി അങ്ങന ഒന്നും ചെയ്യൂല ഇങ്ങളൊക്കെ എങ്ങനെ ഇങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ
നമ്മടെ നാട്ടിലും അങ്ങനെ തേങ്ങ കൂടുതല് യൂസ് ചെയ്യലില്ല ആകെ യൂസ് ചെയ്യണത് എനിക്കോന്ന്ണ് തേങ്ങ അരച്ച മീൻകറി വെ ക്കാനും ചമ്മന്തി അരയ്ക്കാനും പിന്നെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ തോരനൊക്കെ വെ ആ ആ പയറ് അങ്ങനെക്കെ വെക്കുമ്പോ നമ്മള് കൊറച്ച് തേങ്ങ ഇങ്ങനെ ഞ്ഞവടി ആ കാബേജിനും അങ്ങനെയൊക്കെ നമ്മള് വെക്കൂലെ അതൊക്കെ നല്ല ടേസ്റ്റാണ്
ആ ആ ശരിയാന്ന് കറിക്കരക്കൂല വേറെ ചോറ്റ്കില്ലറി പച്ചക്കറിക്കൊന്നും യൂസ് ചെയ്യൂലല്ലെക കറി വെക്കുമ്പോ അല്ല കറി വെക്കുമ്പോ ഇല്ലല്ലലെ പിന്നെ ഇങ്ങളെന്താ ചെയ്യല് ആഹ്
മോരിനൊക്കെ വെക്കത്തുള്ളൂ അല്ലാണ്ട് വേറെങ്ങനെഒന്നിനും വെക്കലില്ല
വേറെ എന്താ ഇങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാക്കല് ഇങ്ങനെ എന്താണ് തേങ്ങ അരക്കാത്ത കറിയാണെങ്കില് ഉം
ആ നമ്മടെ നാട്ടില് ഇതില്ലേ പരിപ്പ് കറി അതായത് മ- റ്റേ ദാല് ദാല് ദാല് കറി ആ ദാലെന്ന് പറഞ്ഞാ മറ്റ് മറ്റേ നമ്മള് ഹിന്ദി നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കറി അറിയാമോ അവരൊക്കെ ആ ദാല് കറി മറ്റേ ആം രാവിലെ അവര് കൂടുതല് യൂസ് ചെയ്യുന്നത് അതായത് നമ്മടെ ഇത് തന്നാ എന്താ പറയാ പരിപ്പ് ആഹ് മഞ്ഞ പരിപ്പും ഒരു പിങ്ക് പോലത്തെ ഒരു പരിപ്പൂണ്ട് അതാണെങ്കി ആ നമ്മടെ വീട്ടില് ഏറ്റവും കൂടുതല് കഴിക്കണ ആ കറിയാ കാരണം അയി അത് കുക്കറില് ഇട് ഉള്ളിയിടാ പച്ചമുളകിട കൊറച്ച് മൊളക് പൊടി ഇടുക നമ്മടെ ആ സവാള സവാളേം ഇട് ചെറിയ ഉള്ളി ഇടാം അതത്ത്രയും ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കും വേവിച്ചെടുത്തെ ഇനി ഞ്ഞാന് നമ്മള് മറ്റേ കടുക് വറുത്ത് എടുത്ത് കഴിയുമ്പോ അമ്മ എത്ര ചോറ് വേണേലും തിന്ന എന്നിട്ടൊരു പച്ചമുളകും വേണം
ആ ആ അത് കഴിഞ്ഞിട്ട് കഴിക്കാനോ
ഓ അതായത് ചോറിന്റെ കൂടെ നമ്മളാ താ ആ ഇത് പരിപ്പും പിന്നെ ചോറും പിന്നെ ഈ പച്ച മൊളകും കൂടെയാ നമ്മള് വീട്ടി കഴിക്കുന്നെ
എ വേറെ ഒന്നും അയിക്കിടൂല ലെ
ഇല്ല ഏറ്റവും കൂടുതൽ നമ്മളാ ഭക്ഷണാ കഴിക്കാ നമ്മടെ വീട്ടില് ഉം
ഈ പരിപ്പ് കൂടുതൽ യൂസ് ചെയ്താൽ നമക്ക് പുണ്ണ് വരുംന്നൊക്കെ ഇങ്ങനെ അത് ഇണ്ടോ ഇങ്ങക്ക് അങ്ങനൊന്നും ഇല്ല്യ ഏഹ് ഇവിടെക്കെ പറയും പക്ഷെ പരിപ്പ് കൂടുത അതേപോലെ പപ്പടം അതൊക്കെ യൂസ് ചെയ്താ
അങ്ങനേണെങ്കി ഹിന്ദി നാട്ടാർക്ക് ഹിന്ദി അറിയോന്ന് അതായത് ഹിന്ദി നാട്ട്കാർക്കൊക്കെ കൂടുതലാ ആ അസുഖാണല്ലോ വരണ്ടത് അവർ
ആഹ് ഇല്ല്യ ലെ അത് ഓരോരുത്തര് പറീണതാവും വാണെങ്കി അത് എന്താ അറീലട്ട അങ്ങനെ കേട്ട്ക്ക്ണ് ആ ആ
ഇപ്പ എനിക്കിപ്പ ഇത്രേ വയസ്സായി ഇതിന്റെ എടേൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചേക്ക്ന്ന കറി അതായിരിക്കും
ആണോ ഏഹ് അതൊക്കെ എപ്പളെലും യൂസിചെയ്യള്ളുട്ടെ ഇവിടെ പക്ഷെ വാങ്‌ കൊണ്ടുവരും എപ്പളൊന്നും വെക്കൂല അയ്ക്ക് തേങ്ങരച്ച രസാണ് ആ ഇങ്ങൾ ചെയ്യണ്ടാവൂലല്ലെ
ഫാമിലി മൊ ഇല്ല ഇല്ല നമ്മള് ഫാമിലി മൊത്വാ ആയിട്ട് ഇരുന്ന് ഒരു വല്യ പാത്രത്തിൽ അങ്ങനെ നമ്മള് കഴിക്ക അപ്പൊ ഒത്തിരി കഴിക്കേം ചെയ്യ സംസാരിക്കേം ചെയ്യാ ഫാമിലി ഒറ്റപാത്രത്തില് ഫാമിലി എല്ലാരും കൂടെ ആയിട്ടിരുന്ന്
ആഹ് ആഹ് ആഹ് അങ്ങനെ ചെയ്ല് അങ്ങനെ ഇപ്പഴും ഉണ്ട്ല്ലേ രസാണല്ലോ വല്ല അപ്പൊ ചോറൊക്കമ്പോ വല്യ പ്ലേറ്റ് ആഹ്
ഞങ്ങളടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വല്യ പ്ലേറ്റ് ഉള്ളത് എല്ലാർക്കും കൂടെ വട്ട ഇട്ട് കഴിക്കാനുള്ളത്
ഏഹ് അങ്ങനെ ഇപ്പഴും ഇണ്ട്ല്ലേ പണ്ടൊക്കെ ഇങ്ങനെ കേട്ട്കണ് പക്ഷേ ഇപ്പോഴും ഞാനാ അങ്ങനെ കേട്ടിട്ടില്ല ഹ ഏഹ് എല്ലാണ അങ്ങനെ തന്നെണ്
ആ ഇല്ലാ അതായത് എന്റെ പാരന്റ്സൊക്കെ പുറത്താ അപ്പൊ അവര് നാട്ടിൽ വരുമ്പോഴേക്കും നമ്മള് എപ്പോഴും ഇങ്ങനെ കഴിക്കല് പിന്നെ എന്റെ സിസ്റ്റേഴ്സ് ഞങ്ങള് എല്ലാരും കൂടെ ഉള്ളപ്പോ ചില സമയങ്ങളില് അവര് നമ്മക്ക് വാരിത്തരും അങ്ങനെയൊക്കെയാ പിന്നെ തിര ജോലിയുടെ കാര്യമായിട്ട് പോകുമ്പോഴേക്കും ഒറ്റക്ക് ഒറ്റക്കെന്നെ കഴിച്ചിട്ടുള്ള് പക്ഷേ പാരൻസുള്ളപ്പോ ഏറ്റവും കൂടുതൽ അങ്ങനെ നമ്മ
എ അങ്ങനെ ചെയ്യണം ശരിക്കിലെ എന്നാലെ നമ്മക്കൊരിത്ണ്ടാവുള്ളു റെയ് മറ്റേ നമ്മക്ക് അവനാന് വേണ്ടത് അവനാന് ഇട്ത് ഇട്ത്ത് കഴിക്കാ
ഉം എന്നിട്ട് നമ്മളിരുന്ന് കഴിച്ച് കഴിയുമ്പോ നമ്മളിരുന്ന് ലൂഡോ കളിക്കും അങ്ങനങ്ങനെ കൊറെ കാര്യങ്ങളുണ്ട് ആഹ്
ആഹ് ആഹ് ആഹ് ഉം മയൊന്ന് പെയ്തിനി ഉച്ചക്ക് ശേഷം വെയ്ലറ്ച്ച്
ഓഹ് ഇവിടെ ഭയങ്കരം മഴ സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കരം മഴ തുണിയൊക്കെ കഴുകിട്ട് ഒരു ബക്കറ്റ് ഒക്കെ ഉണങ്ങിട്ട് കൂടിയില്ല ! ! ! !
എങ്ങനെ കേൾക്ക്
തൊ തുണിയൊക്കെ കഴുകിട്ട് ബക്കറ്റ് ഒന്നും ഉണങ്ങിട്ടൊന്നും ഇല്ലാന്ന് ഒരു ബക്കറ്റ് തുണി ഉണ്ടായിരുന്നു
ഏഹ് ഏഹ് ഇന്ന് വെയിലില്ലേ അവിടെ
ഇല്ലല്ല ഒട്ടും ഇല്ല ഇപ്പൊ കൊറെ നാളായി വെയിലൊന്ന് നേരെ കണ്ടിട്ട് ഫുൾ മഴയാ
ആഹ് ആഹ് ആഹ് അത് ശരി ഉം ഉം ഇന്നൊക്കെ വെയ്ലിണ്ട് രാത്രിക്ക് ചോറെന്നെണ് ഉച്ചക്ക് രാവിലെ വെക്ക്ണെ ചോറ് ഉണ്ടാകും രാത്രിക്കക്കും നിങ്ങൾ ഇങ്ങക്കൊ അവിടെ എന്താണ്
ഇവടെ ചോറും മീൻകറി ആഹ് മീൻ പൊരിച്ചയ് തോരന്
ആഹ് ആഹ് രാത്രി അതെന്നെല്ലേ
ആഹ് രാത്രി ഇല്ല ഇല്ല ഞാൻ ഇവടെ ഹോസ്റ്റലിലാ നിക്കുന്നേ ഇപ്പൊ ഹോസ്റ്റൽ ഫുഡ് ആഹ് ഇവിടെ ഉം
ശരി
പിന്നെ വേറെന്താ ഇഷ് ഏഹ് ആഹ് വീട്ടിപ്പോവലുണ്ട്. ആഹ് ഉണ്ട് ഉണ്ട് ലീവുണ്ട് മാസത്തി ത്തിലൊക്കെ പോകും ഉം അതെ അതെ ഉം പിന്നെ പനിയൊക്കെ ഉണ്ടോ അവടെ ഇപ്പം എല്ലായിടത്തും പനിയല്ലേ
ഇല്ല ഇല്ല ഇപ്പം ഇവിടൊന്നും ഇല്ല പക്ഷെ ഡെങ്കിപ്പനിക്കെ കേൾക്ക്ണ്ട് ഞങ്ങളെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണാ ആൾക്കാര് പറയണകേക്ക അവർക്ക് ഒരു മാസ ക്കായി തൊടങ്ങിട്ട്ന്നറഞ്ഞ്. ഇപ്പളും അയിന്റെ ക്ഷീണം കാര്യങ്ങളൊന്നും മാറീട്ടില്ല ഡെങ്കിപ്പനിയാന്നൊക്കെ പറഞ്ഞേട്ടിന്. പക്ഷേ ഇവിടൊന്നില്ലട്ടോ ഉം ഉം അല്ലപ്പെന്ന് പെട്ട്കാ ആണോ പനിയാണ്. ഇപ്പ ഈ മഴ പെയ്ത് കഴിഞ്ഞാലങ്ങനെണ് ണല്ലോല്ലേ? ഹലോ
ആഹ്
ആഹ് ആഹ് ആഹ് ആഹ് ടൈമൊന്ന് നോക്കണേ ഇവടെ കാണാൻ പറ്റണില്ല.
ആഹ്
ആഹ് പിന്നെ?
ഇവിടെ അങ്ങനെ പനിയായിട്ടൊന്നുല്ല ആഹ് എനിക്ക് രണ്ടൂസം മുന്നേ പനിയൊക്കെ ഉണ്ടായിരുന്ന് എനിക്കും ഫ്രണ്ട്സിനൊക്കെ വന്നതാ. പിന്നെ മരുന്നൊക്കെ കഴിച്ചഴിഞ്ഞപ്പ ഈ പനിയാണെങ്കി സഹിക്കാം ആഹ് കാണി കാണിക്കാനായിട്ടൊന്നുല്ല നമ്മള് ഡോളോ ഒക്കെ കഴിക്കുവല്ലോ. സഹിക്കാൻ പറ്റാത്ത മേല് വേദന ഭയങ്കര മേല് വേദന.
ഏഹ് ആണോ ആഹ് ആഹ് എന്നിട്ട് മാറിയോ സുഖായോ?
ആഹ് ഇപ്പൊ സുഖായി ഇപ്പൊ ഓക്കെയി കൊഴപ്പൊന്നുല്ല.
ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി ആഹ് പിന്നെന്തൊക്കെണ്ട് ചായ കുടിച്ചു ആഹ് ആഹ് ആഹ് അതെ ടൈമൊന്ന് നോക്കണെ എനിക്കിവടെയ് കാണാൻ പറ്റ്ണില്ല ഫോൺ ലോക്കായതോണ്ടേയ് ഉം ഉം ഉം. ഉം ഉം പിന്നെ രാത്രി ഇനി പഠിക്കാനൊക്കെ ഉണ്ടാവല്ലോല്ലേ ഹോസ്റ്റലിലൊക്കെ നിക്കുമ്പോ?
എന്ത്?
പഠിക്കാനൊക്കെല്ലേ?
പഠിക്കാനല്ല ഞാൻ ജോബിയ്യ വർക്കിയ്യ.
ഏഹ് ജോബ് ചെയ്യാണ് അത് ശെരി ആഹ് എന്താണ് ഞാൻ പറ പഠി പഠിക്കണോ കരുതിങ്ങാണ്ടേ
ആഹ്
എന്താണ് ജോലി എന്താണ്?
ത നഴ്സ് നഴ്സ്
ഏഹ് ആണോ അത് ശരി ഏടെ അടുത്ത് ഹോസ്റ്റലിന്റെ അടുത്തെന്നെണോ?
ആഹ് ഹോസ്റ്റ ആഹ് അതെ തന്നെ തന്നെ കൊറച്ചടുത്താ. ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാന് ഉം.
അത് ശരി എത്രായത് തൊടങ്ങീട്ട്?
എന്തോ?
തുടങ്ങിട്ട് എത്രായി വർക്കിന് ആയോ ഏ ആഹ് അത് ശരി ആഹ് ആഹ് ആ നോക്കുന്ന ശരി.